ഹലോ
ആ കിട്ട്ണ്ല്ലേ?
ഹലോ കേൾക്കാമോ?
ആ കേൾക്കുന്ന് ണ്ട്
ഓക്കെ
ഹലോ ങ്ങക്ക് കേക്ണ് ല്ലേ
ആ കേക്ക്ണ് ണ്ട് പറയൂ
ആ എന്ത മയണ്ടോ അവിടെ
ഇന്ന് മഴ ണ്ടായിട്ടില്ല ഇന്ന് നല്ല വെയിലായിരുന്നു
ആ അതുപോലെ തന്നെ വടീം മഴയൊന്നും ല്ലാന്നു ഇവിടെ
ഇപ്പൊ രണ്ടൂസായിട്ട് മയല്ല നല്ല വെയിലാണ്
ഇന്നെന്താ സ്പെഷ്യല് ഫുഡൊക്കെ
ഇന്ന് സ്പെഷ്യലന്ന് ബിരിയാണി ഉണ്ടായിരുന്നു
എന്ത് ബിരിയാണി ചിക്കൻ
ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഫുഡ് കയ്ച്ചോ?
പ്പൊ പഫുഡ്‌ കഴിക്കാൻ നിക്ക്ണൊള്ളൂ നങ്ങള് ഫുഡ് കഴിച്ചോ?
കയിച്ചിട്ടില്ല ഫുഡ് കഴിക്ണോള്ളൂ
പിന്നെ എന്തെല്ലാം സുഖല്ലേ?
സുഖാണ്
മ്മ് ഹ് വേറെന്തേ
വേറെന്താ സുഖാണ് ഇന്ന് നല്ല വെയിലായിരുന്നുല്ലേ
ആഹ് എന്താ
വർക്കോക്കെ ചെയ്യണ് ണ്ടോ വർക്ക്
ഏഹ്
എന്താ നിങ്ങള ഹോബിന്ന്
അങ്ങനോയ്ച്ചാല് അങ്ങനൊന്നുല്ല
പ്രത്യേകിച്ച് ഹോബികളൊന്നുല്ല
വേറെ എന്തായിട്ട്
എന്തേലും വർക്ക് ചെയ്യണ എന്തേലും ഇണ്ടോ
ആഹ് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രാഫ്റ്റ് ബിസിനസ്സ്
ആഹ്
നിങ്ങെളെന്താ ചെയ്യുന്നേ
ഒന്നും ചെയ്യണില്ല
ഓഹ് തീരു അങ്ങനെ ബിരിയാണി ഇണ്ടാക്കിന്ന്
ഇന്ന് ഇവിടെ ഒരു വീട്ടിലൊരു ഫംഗഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയാണ്ട്
ഓഹോ അങ്ങനെ അവിടെ എങ്ങനെ ബിരിയാണി ഒക്കെ വെക്ക കോഴിക്കോട് സ്റ്റേ ബിരിയാണിയാണോ
അല്ല അല്ല അങ്ങനെ ടെ ചിക്കന് ഫ്രൈ ചെയ്തിട്ട്
ആഹ്
ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കൂലെ അത് നമ്മള് ഉള്ളീം തക്കാളിക്കെ നന്നായിട്ട് വാട്ടി കുക്കിംഗ് കുക്കി കുക്കിങ്ങിനോടൊക്കെ ഇഷ്ടാണോ
ആ കുക്കീങ്ങിനോടൊക്കെ ചെറുതായിട്ടൊക്കെ ഇഷ്ടാ സ്പെഷ്യൽ എന്തേലും ഇണ്ടാക്കാന്
അതെ
ഉം ഇങ്ങക്കോ
കുക്കിങ്ങിനോടും ൽ കൊയപ്പില്ല
ഉം
താല്പര്യക്കെ തന്നെയാണ്
ഓഹ് ക്കങ്ങനെ വല്യ ഇഷ്ടൊന്നുല്ല സാധാ നമ്മള് ഡെയിലി ഇങ്ങനെ ചോറും മീനും ഒക്കെ ഇണ്ടാക്കി സ്പെഷ്യല് സ്പെഷ്യല് ഇണ്ടാക്കി എന്ത്
സ്പെഷ്യൽ ഐറ്റംസ് എന്തേലും ഇണ്ടാക്കാറുണ്ടോ
ആഹ്
ആഹ്
നിങ്ങള് ഏഹ് ട്ടെന്താ മഴായിട്ട് എങ്ങോട്ടും പോകലൊന്നും ഉണ്ടാവില്ല അല്ലേ ട്രാവലർ
ആ ഇപ്പ അങ്ങനെ എന്ത് ചെയ്യല്ല വീട്ടിൽ തന്നെയാണ് എങ്ങോട്ടൊന്നും പോവാറൊന്നുല്ല
ഉം ഇപ്പെന്താ
വേറെ സുഖായി പോണു എന്ത് ചെയ്യണ് ഇപ്പൊ
ഉം
പുറത്താണോ
അല്ലല്ല
ഹലോ
ഈ ക്രാഫ്റ്റ് വീഡിയോ ക്രാഫ്റ്റിന്റെറെയൊക്കെ എന്താണ് സ്വയം വർക്ക് ചെയ്യാണോ
അഹ് അതെ വർക്ക് കിട്ടതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തിട്ടണ്ട് ഓഡർ കിട്ടു ഓർഡർ കിട്ടുന്ന
താല്പര്യണ അത് ചെയ്യാന്
ഇല്ല
ആഹ്
അതും ചെയ്യുന്നുണ്ട്
കൊറെ കാലായി വർക്ക് ചെയ്യല് തുടങ്ങിയിട്ട് ഇത്
അല്ല കൊറേ ഒന്നും കഴിച്ചില്ല കൊറച്ചഴച്ച് വള്ളിയറൊക്കെ ആവുന്നുള്ളൂ
ഓർഡേഴ്സ് ഒക്കെ കിട്ടാറുണ്ടോ
ആഹ് കൊറച്ച് കൊറച്ച് കൊറച്ച അങ്ങ കൂടുതലൊന്നും അയിച്ചില്ല എന്നാലും മശളഴ
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
ഇത്താ ധോ എന്തേലും വർക്കൊക്കെ ചെയ്യുലിണ്ടോ
ഇല്ല ഒരു വർക്കും ചെയ്യണില്ല
ഓഹ്
യാത്രകളൊക്കെ ഇഷ്ടപ്പെടുവോ ഇഷ്ടാണോ
ഓഹ് യാത്രകള് ഇഷ്ടാ
അവസാനം പോയ യാത്ര ഏതാണ്
ഉം ഉം ഇപ്പം യാത്ര ചെയ്തിട്ട് ഇപ്പം കൊറച്ചായി മഴയൊക്കെ ആയിറ്റ് എങ്ങടും പോയിറ്റില്ല ആഹ് കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ യാത്ര പോയിര്ന്ന്
എവിട്ക്കാ യാത്ര പോയത്
വയനാട്ടിലേക്ക്
എന്നാ വയനാട് യാത്രനെ കുറിച്ച് പറയ്യ് എങ്ങനെ ഉണ്ടായിരുന്നു
ആഹ് ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല രാവിലെ ഒക്കെ എറങ്ങി പുലർച്ചെ വീട്ടിൽ എത്തി
എവിടെ എന്തെല്ലാം കണ്ടു ഏതാണ് ഇഷ്ടപ്പെട്ട സ്ഥലം
പിന്നെ തെയിലത്തോട്ടം തന്നെയാണല്ലോ ഉം
വൺണ്ടേ വൺണ്ടേ ടൂർ ആയിരിക്കൂലേ
ഫാമിലി ആയിട്ടാണോ അതോ പോയത് ഫാമിലി മെമ്പേഴ്സ് അതോ നിങ്ങള് ഫാമിലി മാത്രം ആയിട്ടോ
ഞങ്ങൾ ഫാമിലി മാത്രം ട്രിപ്പൊക്കെ എന്താ ഇഷ്ടാണോ
ട്രാവലറ് ഇഷ്ടാണ്
ഓ ഞങ്ങള് പോയിരുന്നോ അപ്പർത്ത്
ഇപ്പടുത്ത് പോയിട്ടില്ല കൊറച്ചായി പോയിട്ട്
ആഹ്
ഞാൻ അവസാനം പോയ യാത്ര ഊട്ടിയാണ്
കൊറെ ആയോ പോയിട്ട്
കൊറെ ആയിട്ടില്ല കൊറച്ചൊക്കെ
ആഹ് ഒര് മാസത്തോളൊക്കെ ആയോ
എന്ത്
ഒരു മാസത്തോളൊക്കെ ആയോ
ആഹ് അത്രക്കെ ആയി
രണ്ട് ദിവസം മൂന്ന് ദിവസൊക്കെ നിന്നിട്ടുണ്ടാവും അല്ലേ
കേക്ക്ണില്ലലോ
ഇപ്പം മൂന്ന് ദിവസൊക്കെ നിന്നിട്ടുണ്ടാവുംല്ലേ
ഇല്ല വണ്ടേ വണ്ടേ ആയിട്ട് പോയതാ ഞങ്ങള്
ഓ വണ്ടേ ട്രിപ്പില് ഫാമിലി ആയിട്ട പോയെ
ആഹ് ഫാമിലി ആയിട്ട് വൺഡേ ട്രിപ്പ് പോയതാണ്
ആഹ് വേറെന്തൊക്കെ വേറെന്താണ് കഥ പറി ഹലോ
ഹലോ കേൾക്കുന്നുണ്ട് പറയോ
ആഹ്
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം
ഇന്നെന്താ ഫുഡ്
എലക്കറി പപ്പടം ചെറുപയർ കറി
ഇഷ്ടാണോ കറി
മീൻകറി ഭയങ്കര ഇഷ്ട
ആരാ കറി ഒകെ വെക്കാറ് ആരെ കുക്കിങ് ചെയ്യാറ്
അങ്ങനെയൊന്നുമല്ല വിജയല്ല അന വനൊക്കെയ അവിടെ ചെയ്യും
ഉ
നിങ്ങൾ കുക്കൊക്കെ ചെയ്യൂലെ കുറച്ച് ഒക്കെ
കൊഴപ്പല്ല നന്നായിട്ട് കുക്കിങ് ചെയ്യുന്നൊന്നില്ല എങ്കിലും ഒരു കൊഴപ്പല്ലാത്ത രീതിയിലൊക്കെ
എണി ഉണ്ടാക്കിയെ
ഇന്ന് ഞാനല്ല വെച്ചത് എന്നാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ഞാനും ചെയ്യും
ആഹ്
നമ്മക്ക് നമ്മളന്നെ വെക്കണ്ടേ
ഉം ന്നട്ടെന്താ
വേറെ എന്തേക്കെ ഉണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം ക്ലാസ്സ‌ എ അല്ലേ
സുഖാണ് അങ്ങനെ പോണ് ണ്ട്
പിന്നെ
ന്നട്ട് വീട്ടിലന്നെണോ വർക്കൊക്കെ ചെയ്യ്ണത്
ആ വീട്ടിലന്നെ ആ വീട്ടിലിര്ന്ന്ട്ടന്നെ പിന്നെ ഒരു ഓഡറ് കൊറേ കയിക്കണ് നമ്മള് അയച് കൊടുക്കും അല്ലങ്കില് ആ റിയാക്ഷൻ വീഡിയോ എട്ക്കട്ക്കും
ആ ആ
അങ്ങനെയൊക്കെ ചെയ്യ്ണത് കൊണ്ടയി കൊട്ക്കും ആ ഡെലിവറി ചാർജ് കൊട്ത്തു ഉം
ഒരുപാട് ഇഷ്ടാണോ അത് ചെയ്യാന്
ആ ആ അത് ഇഷ്ട
ഇഷ്ടപ്പെട്ട് ചെയ്യ്ണ വർക്കാണ് ലെ
ഉം അതെ ഇഷ്ടപെട്ട് ചെയ്യുന്ന വർക്ക
എനിക്കും ഇഷ്ടാണ് ക്രാഫ്റ്റ് വീഡിയോസള്
ഇങ്ങക്കൊ
ഒക്കെ
ഏ ഇൻസ്റ്റേല് കാണലൊക്കെ ഇണ്ടാവു ലെ
ഉം ഉം ഓക്കെ ഓക്കെ
ന്നാ ശരി ട്ടോ
ഓ ശരി ന്നാല് ഓക്കെ
പിന്നെ വി